ഹലോ കേക്കാൻ പറ്റ്ന്ന്ണ്ടോ ഉം പിന്നെന്തായിര്ന്നൂ.
ആഹ് സുഖം തന്നെ, അങ്ങനെ
സുഖം തന്ന അങ്ങനെ പോകുന്നു അല്ല തുണികളൊക്കെ അപ്പൊ അലക്കി കഴിഞ്ഞാ അതോനി അലക്കാ അലക്കാനുണ്ടെന്നാണോ പറഞ്ഞ
തുണികള് ഉമ്മാ അലക്കി കഴിഞ്ഞാ
ആണോ എല്ലാര്ടെയും ഉമ്മയങ്ങലക്കും ലേ. വാഷിംഗ് മെഷീന്ലാ അതാേ കയ്യില് കൈ കൊണ്ട് തിരുമ്പോ? പിന്നെന്താ അത് കഴിഞ്ഞാ ഇനി പണിയൊന്നുല്ല. വെറുതെ ഇരിക്കാം, കൊച്ചുങ്ങളിനി എപ്പ വര്വാ സ് ള്ളീന്ന അഞ്ച് മണിക്ക് അല്ലാതെ നാല് മണിക്ക്.
രണ്ടേ അയിമ്പേയ്ന് വിടും, പിന്നെ കുട്ട്യോളൊക്കെങ്ങനെ പോയി കഴിയുമ്പോത്തിന് കൊറേ ആവും, ഓ ഞാ ഓളെ മൂന്നേ മൂന്നേ മൂന്ന് മണി മൂന്നേ പത്തൊക്കെ ആവുമ്പോ കൊണ്ടോരും.
ഒരാളാ രണ്ട് പേരാ, ഒര് മോള്. കുറുമ്പൊക്കെണ്ടാ?
ആഹ് ഓള്ക്കെ
അതല്ല വീട്ട്ല് കുറുമ്പുണ്ടോന്നോയിച്ചതാ.
ആഹ് അതന്നെ ആഹ് ഞമ്മളോടെന്നേള്ളൂ. നെയഴ്സറില് പോയാല് അങ്ങനൊന്ന്ല്ല്യ അവടെ സെെ ആഹ് ആറാവ്ണ് ഇപ്പോ അഞ്ചാണ്.
ആഹാ. അല്ല വീട്ടില് വന്ന വാശിയൊന്നുവില്ല വെറ്തെ ഇരുന്നോളും ടി വി ഒക്കെ ഹ ഹ ഹ ഹ അമ്മ അമ്മേ ഉമ്മ ച്ചീ വിളിച്ച് നടക്കൂവല്ലേ ഹ ഹ ഹ. പിന്നെന്താ ആഹാരൊക്കെ കഴിച്ചോളോ അതോ?
ഇല്ല്യ ഇവട്ന്ന് ഇപ്പൊ നെയ്സറീല് പോയാല് കൊണ്ടോ കൊട്ത്തയക്കലാണ് ഓല്ക്ക് പത്തണിക്ക് എന്തെങ്കിലും അവടെ ഇണ്ടാവും. ഏഹ് മുത്താറി നട്ട്സൊക്കെ ഇട്ടാണ്ട്ള്ളേ ഇണ്ടാവും. അല്ലെങ്കില് പാല്, അല്ലെങ്കില് മുട, അല്ലെങ്കില് പഴം.
ഉം.
അപ്പോ അങ്ങനെ എന്തെങ്കിലൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാവൂലോ ബിസ്ക്കറ്റ് മറ്റേ കഫക്കെ
ആണോ അപ്പൊ ഒട്ടും കഴിക്കത്തില്ലേ ബിസ്കറ്റ് അതോ.
അല്ല ഇവി അവ്ടെ കൊടുക്കെല്ലേനു അമ്മള് കൈ അമ്മള് ചെലേപ്പൊ കൊടുക്കും. ആഹ് ഓല് കൊടുക്ക
ഓല് കൊടുക്കൂല എന്നും ഡൈലിയല്ലെ. ആഹാ ഡൈലി ആ ഡൈലി ആണ് കൊടുക്കാതിരിക്കുന്നെ വല്ലപ്പോഴും. വല്ലപ്പോഴും കൊഴപ്പല്ലാ. ഉച്ചക്ക് ചോ കോ ചോറൊക്കെ കൊടുക്കൂല്ലേ. ചോറ് ഇവ്ട്ന്ന് കൊണ്ടോവലാ. അല്ല അവിടെ ചോറ് ഇല്ല്യോ നേഴ്സറീല്? ആഹ് ഇല്ല ല്ല്യാ, ചോറ്. ഇല്ലാ ആഹ്. എല്ലാക്കി കഴിച്ചോളോ അതോ ചോറ് കഴിക്കാൻ മടിയാന്നോ
മടിയാണ് ഇവിടന്ന് വാരി കൊടുക്കലാണ് അവുട്ന്ന് പിന്നെ തിന്നണ്ടെ. ഓര്ല് വാക്യോക്കാക്കും. ആഹ് വാക്യോക്കാക്കും.
ഉം.
ഉം.
അല്ല പ്രത്യേക എന്തേലും കറികള് വല്ലോം വേണോന്ന് ഞാൻ ചോയിചെ.
ആഹ് ചെലേതൊന്നും കൂട്ടൂല ഉപ്പേരികളൊന്നും കൂട്ടൂല ഓൾക്ക് മുടേ. അല്ലെങ്കില് ഈ കോയി പൊരിച്ചതോ അല്ലെങ്കി ഉർളക്കേങ്ങ്. പൊരിച്ചത് അങ്ങനൊക്കെ കൊട്ക്കലൊള്ളൂ. തോനെ ചെലേതൊന്നും പറ്റൂലാ ക്കെ ക്യാര റ്റി ബീട്രൂട്ട് അങ്ങത്തൊന്നും പറ്റൂല. ഉം പിന്നെ സോയാബീന് അങ്ങനൊക്കെ അങ്ങനെ വേവിച്ചാണ്ട് കൊടുക്കും.
ആഹ് നിർബന്ധങ്ങളുണ്ടപ്പം.
ആഹ്, ഹ, ഹ.
പിന്നെന്താ.
ഞമ്മള് കാണൂലല്ലോ അപ്പൊ ഓൽക്ക് ഇഷ്ടള്ളത് കൊടുത്തയക്കാഞ്ഞാല് പ്പം പട്ടിണിയാവൂല്ലെ ആഹ്, ആഹ്.
അല്ല ക്കു ച്ച് പിള്ളേരെ അവിടെ ചെല്ലുമ്പോ ചെലപ്പോ പിള്ളേര്ടെ കൂടെക്കെ. പുടീമച്ചി എന്തേലും കഴിക്കുവായിരിക്കും ആഹ്, ആഹ് ബീ
ആഹ് പിന്നെ കൊറേ കൊടുത്തേക്കേതുന്ന് പറഞ്ഞ്ണ്. ഓൽക്കാവശ്യത്തിന്ള്ളത് മിതായിട്ട്ള്ളതും കൊടുത്തെക്കാ മറ്റേ കുട്ട് കുട്ട്യേൾക്കൊരു എടങ്ങീറായാണ്ട് ഓല് ഇങ്ങനെ അടെ ഇരിക്കും അപ്പം ഫു ഡൈച്ചാ അപ്പം ഇങ്ങള് വീട്ടിന്ന് എത്രയാണോ കഴിക്കണ് ഒരു തുള്ളി ആയിട്ട് കൊടുത്തയച്ച് ന്നമ്മതി അങ്ങനന്നെ കൊടുതൈക്കും മറ്റേ വാക്കിയൊക്കേ.
അത് ശെരിയാ. അല്ല പുള്ളാര്ടെ കൂടെ കൂടുമ്പഴേ ഇച്ചിരിയൊക്കെ കഴിക്കും. ആഹ്. നമ്മടെ നമ്മടെ ഇവിടെ. ത്രേം നിർബന്ധം വരുന്നില്ലല്ലോ നമ്മള് വീട്ടിലാണെങ്കി എടുത്തൊണ്ട് നട ടന്ന് എന്തേലൊക്കെ വരി എത്ര കഷ്ട്ടപ്പാടാ. ഉം നമ്മടെ വീട്ടി കാ ച്ച്. നമ്മടെ വീട്ടി ചെലപ്പോ കഴിക്കത്തില്ല അപ്പറത്തെ വീട്ടിച്ചെന്ന്കൊടുത്താ അത് കഴിക്കും. അഹ്ങ്ങനെയാ യി പിള്ളാര്. ആഹ്
ആഹ് ചോറിന്റെ ഉള്ളിലൊക്കെ ആക്കിയാണ് കൊ കൊടുക്കും ഇവടാണെങ്കില്. പശെ എങ്ങനെങ്കിലൊക്കറിയും പശെ ഫോണിലാവുമ്പം. അത് എങ്ങനെയാ തിന്ന്ണേന്ന് അറീല്ല. മറ്റത് ഫോൺ കിട്ടിയാല് കൊയ പ്പില്ല്യ ഓല്ക്ക് വായണ്ട് തൊറന്നാ മതി ഏഹ് ഫോണ് അറീല്ല മറ്റെത്. ഫോൺ കൊട്ക്കാതെ തിന്നാ ഓല്ക്ക് വാണ്ടാ. ഒത്തിരി തിന്നൊള്ളൂ അങ്ങനൊക്കേണ് ഫോണിലാണ്ട് അടിച്ച് ആഹ് ആഹ് ഫോണ് കൊടുത്താല് ക്കെ തിന്നും മറ്റേ തിന്നൂല. പിന്നെ ഫോണ് ഫോണ്ലായാല് പിന്നെ എത്ര വിളിച്ചാലും കേക്കൂല്ലാ. ആഹ് കേൾക്കൂല്ല്യാ.
ച്ചിരി കാണിക്കാ ആ
ടി വി പിന്നെ ഓര്ക്ക് നൈസറിൽണ്ട് അവിടന്ന് ഓല് കാണും ഇവിടെ ഇണ്ടായിനിം ഒയിവാക്കിയതാണ്
മ് ആണോ
ആഹ്
ടി വി വെച്ച് കൊടുക്ക് ഫോൺ അതിനേക്കാലുവെ ടീവി പിന്നെ. ടി വി കാണിച്ചൂടന്നാ പക്ഷെ ആ ആഹ് ടി വി മേടിച്ച് ഇച്ചിരി കാണിക്കുന്നതിന് ഫോൺ പക്ഷെ ഭയങ്കര ഇതാ. കണ്ണ് പെട്ടെന്ന് കണ്ണ് ചീത്തയാകവും കണ്ടിട്ട് ട്ടില്ലേ പിള്ളേര് ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്ന്.
ആഹ്
ഇതി നോക്കിയിരുന്നട്ടെ.
ആഹ് ആഹ് ആഹ് ശെരിയാണ്.
കാണിക്കാ ടി വി ഇച്ചിരി കാണിച്ചാലും വേണ്ടിയില്ല ഫോൺ കൊടുക്കാതിരിക്കാണ്‌ നല്ലത് പിള്ളേര് പിന്നെ അത് പിന്നെ ഇതാവും കൊറച്ച് ഊസം കരയുവായിരിക്കും എന്നാലും വേണ്ടില്ല
ആഹ് അതാണ് പിന്നെ ഫോൺ ഫ് ഫോണ് കിട്ടിയില്ലെങ്കില് ഭയങ്കരാണ് വേറെ എന്തൊക്കോ കാട്ട്ണ മാതിരിയാ ഓരോ കുട്ടിയള് കണ്ടില്ലേ ഫോൺ കിട്ടാത്തേനും ഫോം വാങ്ങിച്ചേനും ആത്മഹത്തിം എന്തൊക്കോ ചെയ്യുന്നതൊക്കെ ആഹ് ഫോണിലിങ്ങനെ കാ
അറിയത്തില്ല എന്തോ സംഭവോന്ന് നമ്മളിങ്ങനെ ച്ചോ
ഓല് അപ്പത്തെ അപ്പത്തെ ദേഷ്യത്തിനാണ്ട് ചെയ്യ്ണാക്കാരേ. ഫോൺ കിട്ടാത്തേന് എത്ര ഓ ഓരോരുത്തര് ആത്മഹത്യ ചെയ്ത്ണ് കുട്ടികളന്നെ ചെറീ ചെറീ മക്കള് രോ പത്ത് വയസ്സായ യൊക്കെ അയ്റ്റങ്ങൾക്ക് ഇപ്പത്താ അറിയാ ഓള്ക്ക് കിട്ട്ണില്ല അയിന്റെ ഈറക്കാണ്ട് ചെയ്യ്ണാണ്.
ഇല്ല അവര് ചുമ്മാ കാണിക്കുവാ എന്തേലും അറ്ഞ്ഞിട്ടാണെങ്കി വേണ്ടില്ല ഉം ബായ അവർക്ക് അപ്പം ആഗ്രഹിക്ക്ന്നന്നേപ്പം കിട്ടണം കിട്ടിയില്ലെ എന്ത് ചെയ്യ്ണേ അവർക്കറിയാൻ വയ്യതെ ഇങ്ങനെ ആവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും സത് ത്യംപർഞ്ഞ പേടിയാട്ടോ പിള്ളാരേ കൊണ്ടരും മുഞ്ഞ് വളർന്ന് വരും തോറും എന്തോ ചെയ്യണ്ടേ കൊടുക്കായിരിക്കുന്ന കൊറച്ച് കരഞ്ഞാലും വേണ്ടില്ല ഫോണൊന്നും കൊടുക്കണ്ട പിന്നെ ഒരുസ
ക്കിനു ഞാൻ ചെലേ നേർത്തൊന്നും കൊടുക്കലന്നെല്ല ഏയ് ഇന്റേന്നങ്ങനാണ്ട് കിട്ടൂല
തിച്ചാ മതി ആഹ് പിന്നെ അങ്ങോട്ട് കിട്ടിയില്ല നമ്മ കിട്ടി കൊണ്ടിരുന്ന സാനം പിന്നെ അങ്ങട്ട് കിട്ടിയില്ലെങ്കില്‌പിള്ളർ കെന്തോസംഭവന്ന് നമക്ക് അറിയാൻ പറ്റത്തില്ല ആഹ്
ആഹ് ഈ ഗൈമിലൊ
ഗെയ്മിലൊക്കെ അഡിക്റ്റായ ഉം ആഹ് നേർത്തെ മറ്റേ വേറെ ഗെയിം ഉണ്ടായിരുന്നല്ലോ നമ്മള് നേർത്തെ ഓ കൊറെേ ആൾക്കാര് സൂയ്സേടൊക്കെ ചെയ്ത് എന്തു വേര്‌ന്ന് ആഹ് ആഹ് അത് എന്ത് ബ്ലൂ വേയിലല്ലല്ലേ?
ആഹ് ബ്ലൂവെയിലെന്നെണ്
അതന്നെന്നാ
ആഹ് ആഹ് ആഹ്
കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും കു
അടി ആഹ് ആഹ് പിന്നെ ലാസ്റ്റ് ഓല് ഓരോ ഓരോ ടാസ്ക് ഇങ്ങനെ തരുന്നേല് അയ്ല് സൂയിസേഡ് ചെയ്യാന്പറിയിണത് അങ്ങനെയൊക്കെണല്ലോ?
ആഹ് അതെ എന്തൊക്കെയാ ഉം
ഓരോന്ന് ഗെയിം ആയാലും എല്ലതും ആവശ്യത്തിന് പറ്റൂള്ളു ഫോണ് ഞമ്മക്ക് ആവശ്യുവാണ് ആഹ് ഫോണ് ആവശ്യുവാണ് അതുവല്ല നമക്ക് അയി ദോഷുവുണ്ട്
ഉണ്ട് ഉം ആഹ് ദോഷോണ്ട് നമ്മളായാലും ആവശ്യത്തികൂട് തൽ ഉപയോച്ചാല് ആഹ്
ഇപ്പൊ ഫോണോണ്ട് തന്നെ നമ്മളിപ്പോ എത്ര വിട്ടുള്ള ആളായാലും അമ്മക്ക് വിളിക്കാൻ കഴിയുണ്ടല്ലോ ഇപ്പൊ പണ്ടൊക്കെ ഗൾഫിലൊക്കെ എഴുതി കൊടുക്കല്ലല്ലേ കത്തല്ലേന് ഇ
പ്പം എല്ലാം ഒണ്ടല്ലോ നമുക്ക് വിളി-
അയോപോണ്ടെ ആഹ് ആഹ് ആഹ് ഇനിപ്പൊ ഒരു മരണം ആഹ് ഒരു മരണം വന്നാലന്നെ നമ്മള് വേ അറിയിണ്ട് മറ്റെതൊക്കെ ഏഹ് ഓരോരുത്തര് അറിഞ്ഞി ചെലപ്പ നാലൂസം അഞ്ചൂസം കഴിഞ്ഞിട്ടൊക്കരെ അറിയക്ക പണ്ടൊക്കെ വിട്ടിള്ളതൊക്കെ ആവുമ്പളെ
ഉം ഫോൺ വന്നിട്ട് ഉപയോഗവൊണ്ട് ആഹ് എന്നാ ദോഷൊവൊണ്ട്
ആഹ് ഇല്ലിതിപ്പം ഇനിപ്പം എന്തെങ്കിലും ഞമുക്ക് അസുഖങ്ങളൊക്കെ ആയാലും എന്തെങ്കിലും ആരെങ്കില ഹോസ്പിറ്റലക്ക് പോണങ്കി ഒന്ന് വിളിച്ചാല് ആരെങ്കിലും വരണെങ്കിലും ഒക്ക അങ്ങനല്ലേ ഉം
പക്ഷെ നമ്മൾ പിള്ളേരട്ത്തത് പറഞ്ഞ മനസ്സില നോക്കുമ്പ നമ്മള് ഫോൺ എടുക്കുന്ന അവർക്കപ്പെന്തേലും കാണണം അവർക്ക് എന്തേലും ആകർഷ ആകർഷകമായിട്ട് എന്തേലും കാണുവാണെ അതെടുത്തോണ്ട് പോന്നാണ
ആഹ് അതന്നെ കൊത്തിപ്പറിച്ചാണ കൊണ്ടോകും ഇതുവരെ ഇങ്ങള് കണ്ടീലെ ഞാൻ കാണട്ടെ പറഞ്ഞണ്ട്
അതെ ഞാനൊക്കെയാണെ ഫോൺ അങ്ങനെ എടുക്ക ക്കാറെയില്ല രാത്രി ചെലപ്പൊ കൊച്ചൊറങ്ങുമ്പഴാരിക്കും ഫോൺ നോക്കുന്നെ അവള് ഒറങ്ങുമ്പോ അല്ലാണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല ഫോൺ എടുത്ത ആക്ക അന്നേപ്പ വേണം ഫോൺ കൊടുക്കാറില്ല ഫോൺ എടുക്കുമ്പൊ താ താന്ന് പറഞ്ഞിരിക്കും എന്തുവാന്നൊന്നും അറിയത്തില്ല ചുമ്മ അങ്ങ് നോക്കാ ചുമ്മായിട്ട് കുത്താ നമ്മള് തോണ്ടി ആരെങ്കിലും വിളിക്കുന്നണ്ട് അവൾക്ക്
ആഹ് ആഹ് ആഹ് ഇപ്പത്തെകുട്ടി ആഹ് അതെ ആഹ് അതന്നെ ഇപ്പെ
പെട്ടെന്ന് പഠിക്കേം ചെയ്യും നമ്മളിപ്പം എന്തേര് കാണിക്കുന്ന അതൊക്കെ വേഗന്ന് പഠിക്കും പഠിക്കുന്ന കാര്യങ്ങളൊട്ട് ഓർമ്മനിക്കുവ അതു ഇല്ല അല്ലാത്ത എല്ലാം പഠിച്ചു വരും ഉം അതാ ഉം
ഉം
പിന്നെന്തൊക്കയാ മഴ ഞങ്ങടെ ഇവിടെ ഉം
ഏതായാലും ഫോണോട് ഉപയോഗു ഉണ്ട് ദോഷവും ഉണ്ട് പറഞ്ഞ മാതിരി തന്നെ
നമ്മ നമ്മളെ വരുത്ത പൊരുത്തവരെക്ക നോക്ക നമ്മള് അത്യാവശ്യം ഫോൺ ചെയ്യും ഇപ്പൊ പിള്ളേർക്കാണ് ഇപ്പ ഏറ്റോം ദോഷം വരുന്നെ
ആഹ് ഇപ്പൊ ഞമ്മളന്നെ ഫോണ്മേലെ ഓരോന്നും ഇങ്ങനെ കണ്ടാണ്ട് പിന്നെ ടൈം പോണ അറിയണില്ലല്ലോ നമ്മളിങ്ങനെ കളിച്ചല്ലേ ഉം
എന്നാ പ്രശ്നം നമ്മള് നമ്മൾ വിചാരിക്കും നമ്മളെ നമ്മള്ടെ കൊച്ചി കൊച്ചിങ്ങക്ക് കൊടുക്കരുത് നമ്മടെ ഇതാക്കല്ലെന്ന് പക്ഷെ എത്രയൊക്കേന്ന് പറഞ്ഞാൽ അവര് എപ്പഴേലു എടുക്കും ഉം നിർബന്ധാ നിർബന്ധം ഉം ഞങ്ങടെ ഇവടെ വെയില് മാറി കോള് വര്ന്ന് മഴ പെയ്യാനാ തോന്നുന്നേ ആഹ് മിക്കവാറും കാരണം ഇങ്ങനാണല്ലൊ ഇപ്പം വെയില് മഴ വെയില് മഴ പക്ഷെ രണ്ട് ദിവസോണ്ട് നല്ല മഴയാ ഇന്നിപ്പ രാവിലെ വെയ്ല് കാണിണ്ട് പക്ഷേ ഇപ്പ കോളായി
ഏ
ഏ ഉം.. എന്നാ ശരിയ എന്നാ മഴ വരന്ന് തോന്നുന്നു ഉ ഓക്കെ.. ആ അതെ ശരി ഓക്കെ..
ആഹ ശരി ആ..
ഉം